ആ പിന്നെ ഞാനേ ആ കേ തില് കേക്ക്ണ്ട് ഞാൻ ഇന്നലെ വിളിച്ച കാര്യം ബാക്കിക്കൂടി പറയാൻ വാണ്ടിട്ടെ ഇന്നലെ നമ്മള് ബാലസഭ കൂട്ണേന പറ്റി പറഞ്ഞില്ലേനൊ
ആ അതിപ്പോ എന്നെങ്കിലൊരു ഡേറ്റ് നമ്മക്ക് കാണണം
ആ പെട്ടന്ന് വാണ്ടിരുല്ലെ
ഏ
നമ്മള്പ്പം പെട്ടെന്ന് വാണ്ടിരുല്ലേ ഒര് വേഗം നോക്കാ അമ്മക്ക് ഇതേതാലും
ആ വേഗം ചെയ്യേണ്ടിരും
ആ ഏതായാലും നമ്മക്ക് മറ്റുള്ള ഓലോടും കൂടിയൊന്ന് ചോയ്ച്ചോക്ക എന്നാ ഓല്ക്കൊക്കെ കൂടാന്ന്ള്ളത്
ആ എല്ലാരും വേണം
അതെ ഒക്കെ വേണം ഇന്നാലെ ഒരു രസം ഉണ്ടാവുള്ളൂ
പിന്നെ നമ്മള് കുടുംബശ്രീന്റെ അംഗങ്ങളൊക്കെ കൂട്ടണം എന്നിട്ട് സ്കൂളിൽ എവിടെങ്കിലും വെച്ചാണ്ട്
അതാവും നല്ലത്
കൊറച്ച എല്ലാർക്കും കൂടാൻ പറ്റിയൊരു സ്ഥലം കണ്ടെത്തീട്ട്
ആ ആ
പിന്നെ നമ്മുക്ക് ബുക്ക്‌ന്ന് ഇന്നലെ ഇപ്പൊ വായനാ ദിനല്ലെഞാ അതിനൊക്കെ ബൈസ്‌ ചെയ്താണ്ട് കുട്ടികൾക്ക് ക്വിസ് ക്കോമ്പറ്റീഷനും വായന മത്സരൊക്കെ നടത്തണം
ആ ആ ഞാൻ ചെറിയൊരു നല്ല സമ്മാനമൊക്കെ കൊടുക്കണ ഒരു പരിപാടിയാക്കിക്കാണ്ട് മത്സരത്തില് വിജയി വിജയിച്ച ആൾക്കാർക്ക് നല്ലൊരു സമ്മാനൊക്കെ കൊടുത്ത്
ആ കൊറച്ച് നമ്മുക്ക് ഫണ്ടൊക്കെ റെഡി ആക്കാം കൊടുക്കണം കൊടുക്കുമ്പോം കൊറച്ച് നല്ല സമ്മാനക്കെ കുട്ടികൾക്ക് കൊടുക്കണം ഒരു ഉപകാരം ഇല്യ അങ്ങനൊവുമ്പോള കുട്ടികള് പിന്നെ നമ്മള് വിളിക്കുമ്പോളേ വരുള്ളു പിന്നെ കുട്ടികൾക്ക് ഒഴിവിള്ള ദിവസം ആവും വേണം
ആ ആ
ശനി ഞായറും അല്ലെ ഇപ്പൊ നടക്കൊള്ളു
നടകൊള്ളു
പിന്നെ വേണെങ്കി എന്തെങ്കിലും പായസോ അല്ലെങ്കിൽ കോഫി യോ അങ്ങനെ എന്തങ്കിലും ഒന്ന് അതും നോ ക്കണം
ആ
കുട്ടിക്കൾ കൊടുക്കാനെ
മ് ചായ കാപ്പിയൊക്കെ ആണെങ്കി നമ്മുക്ക് ചെറിയൊരു കടിം ഉണ്ടാക്കല്ലെ
ആ കടി അങ്ങനെ നമ്മള് ബഡ്‌ജറ്റിൽ
ഓതുങ്ങനെ രീിക്ക
ഏത് നമ്മള ഒന്ന് പ്ലാൻ ചെയ്ത് നടത്തണം എന്നാലേ അത് അതൊന്ന് ഉഷാറാവുള്ളൂ
ആഹ ആഹ
നാളത്തെ പ്രോഗ്രാം ഇന്ന് തന്നെയണ്ട് തീരുമാനിച്ചു
ആഹ അങ്ങനെ ചെയ്താലേ ശരിയാവല അങ്ങനെ ആവുമ്പോ ഞമ്മക്ക് തയ്യാറെടുക്കാൻ ആഹ തയ്യാറെ എടുക്കാനൊന്നും കഴിയൂല ഉ
ഒഴിവിലെ ദിവസം നോക്കിയണ്ട് ഒരു ദിവസം നമക്ക് റെഡിിയാക്കണം ഇപ്പൊ നമ്മള് രണ്ട് ബാലസഭ ഉണ്ടല്ലോ
ആഹ ആഹ ഒരുമിച്ച് കൂടാ ഒരുമിച്ച് കൂടാ അതാവ നല്ലാ പിന്നെ നമ്മള് രണ്ടിലും ഒരു ഉം
അതേന്ന് പറഞ്ഞ പ്രസിഡന്റിനേ സെക്രട്ടറിയും ഒക്കെ തെരഞ്ഞെടുക്കും വേണം
ആഹ് ആഹ് നമുക്ക് ഏതാലും ഒന്നക്ക് രാവിലെ മുതൽ ഉച്ചവരെ അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ളോ അങ്ങനെയൊക്കെ അങ്ങനെ ആകുമ്പോ പിന്നെ ഉച്ചക്ക് ഭക്ഷണം കൊടുക്കേണ്ടിരല്ലേ
ആഹ് അല്ലെങ്കി രാവിലെ ഉച്ചന്റെ ശേഷം
ഉച്ചന്റെ ശേഷം അതാണ് നല്ലത് ഉച്ചക്കൊരു ആ ആ അതാണ് ഒരു പന്ത്രണ്ടര ഒരു മണിക്ക് ശേഷേ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് വരാൻ പറഞ്ഞാ മതി
ആ അങ്ങട്ടൊരു നാല് മണിയികുമ്പോ ഞ് പോകണ രീതിയില് മൂന്ന് ദിവസം നാള് പഞ്ചായത്തില ഒരു ക്യാമ്പ് ഇണ്ട്ന്ന് പറഞ്ഞിനി
ആ പഞ്ചായത്തില ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് ഇന്റെ കുട്ടി പോയിനി ആ ഇന്റെ കുട്ടി പോയിനി
ആഹ് ൻ്റെ മോനും ഒരു ദിവസം പോയിനി അന്ന് അവനെന്തോ ക്രിസ് കോമ്പറ്റീഷൻ ല് എന്തോ തേഡ് എന്തോ കി കിട്ടിയർഞ്ഞു തേഡ് റൗണ്ടിൽ എത്തീർഞ്ഞ് അ ങ്ങനെന്തോ പറഞ് പോവാനൊക്കെ ആഗ്രഹംണ്ടായിനി പിന്നെ അവന് പനി പിടിച്ച് പിന്നെ പോയിം ചെ യ്ത് നല്ല പ്രോഗ്രാം അന്ന റ്റ ഫസ് റ്റ് ദിവസം ഒന്നും വല്ലൊരു ഇതില്ലേനി നമ്മളന്ന് കൊറച്ചേരം അവിടെ നിന്നിരുന്നല്ലൊ ഒരു ഉഷാർ പോരെനി പിറ്റേ ദിവസം ഇവൻ രണ്ടാമ പിറ്റേ ദിവസ പോയത് അന്നോ പറഞ്ഞ് നല്ല ഉഷാറ്ണ്ട് നല്ല ഗെയിമുകളൊക്കെ ഇണ്ട് പർഞ്ഞ്
പോയി മൂന്നാമത്തെ ദിവസം ഞായറാഴ്ച ആ സമാപന ദോത്സവത്തിന്റെ അന്ന് ഓന് പോണ് ഇല്ലാർ ഞ്ഞാണ്ട് ഓന് മടിയായി
ആഹ് ഞാന് ഇതില് കണ്ടേനി വാട്സ പ്പ സ്റ്റാറ്റസ് കണ്ടേനി
ആ ആഹ് ആഹ്
ആർപ്പിന്റെ സ്റ്റാറ്റസില് വെച്ചിരുന്നു
ആ ആ ആഹ് അന്ന് നല്ല രസംണ്ടായിരുന്നു ഒര് ആ് എല്ലാർക്കും സമ്മാനൊക്കെ കിട്ടീ എന്നാ തോന്നുന്നു എല്ലാർക്കും പേനയൊക്കെ ഉണ്ടായിന്
ആഹ് അന്ന് ഞാൻ പോയിട്ടില്ല അല്ല അന്ന് എന്റെ മോൻ പോയി ട്ടില്ല ഓന് പറന്ന് ബിരിയാണിയ ഒക്കെയാണ്
ആ ബിരിയാണി ആ ബിരിയാണിയാന്ന് പറഞ്ഞത് ഇവിടെ താഴത്തെ വീടുത്തെ രണ്ട കുട്ടികള് പോയിനി ആഹ ഒരു പോയി ഇപ്പം പോവാത്തവന്റെ പകരം ഒരു കുട്ടിനെ ഞാൻ പറഞ്ഞച്ചരുന്നു
ആഹ
ചെന്ന ഒരു ദിവസം ചെന്ന കുട്ടികള് മൂന്ന് ദിവസം പോണംന്ന് പറഞ്ഞില്ലേ
ആഹ്
അപ്പം ഞാനിിപ്പോ എൻ പോണില്ലല്ലോ എത്തിാണ്ട് ഞങ്ങളെ കുടുംബശ്രീന്ന ട്ട അപ്പം അവല് ഓന പകരം വേറരു കുട്ടീനെ പറഞ്ഞച്ചു
ആ പിന്നെ ഞങ്ങളല്ല എന്തോ ഫ്ലവർൊക്കെ ഒക്കണ്ടണണംൊക്ക പറഞ്ഞു പറഞ്ഞിരുന്നല്ലേ കുട്ടികളെ നമ്മള് വിളിക്കുമ്പോ
ആ് ആഹ ഞൻ വിചാരിച്ച ഏച്ചെറി ആ ആല്ലാസം കൊണ്ട് പൂവ് ഉണ്ടാക്കിയണ്ട ഒരു ബൊക്ക ആഹ ഞാ ആ ഞാന് ഉ്മാന്റെ അംഗൻവാടിക്കെ അങ്ങനെ പൊക്ക ഉണ്ടാക്കീിന
ഏ ഇങ്ങനെ ക്ലാഫറ്റിന്റെ വർക്ക് പക്ക പഠു
ഇല്ലേ പഠിച്ചിട്ടൊന്നുമില്ല ഞാന് മൊബൈല നോക്ക
ഉണ്ടാക്കക്ക പ്രവേശനോത്സവത്തിന് ഉണ്ടാക്കി
ആഹ ഗവേഷണോത്സവത്തിന് ഉണ്ടാക്കി അത് നല്ല ഭംഗി ഉണ്ടായിന് നല്ല ഞാനും നാത്തൂനും കൂട കൂടണ്ടാക്കിന ആ ഒരു കളർ പേപ്പർ കിട്ടീന ആ പേപ്പർ അതുകൊണ്ട് ഒരു പൂവുണ്ടാക്കും നട്ടാ ആ പോ ന്റെ ബൊക്കേന്റെ ചുറ്റണ്ടാവൂല പേപ്പർ ഇങ്ങനെ പൊതിഞ്ഞു വെക്കണ
ആഹ് ആഹ
അങ്ങനെ ആ പൂവ് ഒരു പൂവ് ഇങ്ങനെ അതിന്റെ ഉള്ളിലാക്കി പൊതുങ്ങിയണ്ട് അങ്ങനെ അത ഒരാൾക്ക് ഇങ്ങനെ കൊടുക്ക ഞങ്ങളന്ന അങ്ങനെ ആ ഇരു ആ് ഇരുവേണ ഉണ്ടാക്കീന
ഉ ഞമ്മളുടെ ഇപ്പോൊ മൊത്തത്തില്ൽ ഇങ്ങളയില് മ മുപ്പതോത്തി വിട്ട
പതിനെട്ട്ല്ലേ
പതിനെട്ട് ഞങ്ങളേലും ഉണ്ട് ഇരുപത്തിരണ്ട് കുട്ടികളോ അതൊക്കെ ഇപ്പോൊ കറക്റ്റ് വരണെന്നില്ല അന്ന് ബാലസഭ രൂപീകരിക്കണം പറഞ്ഞാണ്ട് കുട്ടികളാണ് പേര് കൊടുത്തതാ
ആഹ് അയിനിപ്പോ ആരൊക്കെ വരുയാന്നന്ന് അറിയില്ല.
ഉം അതുതന്നെ ഇപ്പൊ ഞായറാഴ്ച ശനിയാഴ്ച ആക്കാൻ പറ്റുള്ളൂ. ശനിയാഴ്ച്ച ചിലയിടത്തൊക്കെ. സ്കൂൾ ഉണ്ടാണോ
ആഹ് അല്ലെങ്കിൽ നമുക്കൊരു ഗ്രീൻടീ ആഹ് അല്ലെങ്കിൽ നമുക്കൊരു കാർഡ് ഇത് ഇണ്ടാക്കൂലെ ഒരു. ഏഹ് എന്താ പറയാ കാട് പോലെ ഉണ്ടാക്കാണ്. ടൈമും മുട്ടായി ഒക്കെ. പിൻ ചെയ്തണ്ട് അങ്ങനെ കൊടുത്താലും മതി ഉം അയ്മേ ഞമ്മള് എഴുതിയാൽ മതി. അതാ അതാകുമ്പോ എ ഫോറിലെ ഒരു നാലെണ്ണം നാല് കഷ ണ്ടാക്കേണ്ട എന്തേലും ഞമ്മക്ക് സ്വാഗതം നാന്ത് എന്തെങ്കില് എഴുതി. ട്ട് അയ് ഒരു മുട്ടായി പിൻ ചെയ്യാ അങ്ങനെ ആകുമ്പോ കുറഞ്ഞ പൈസക്ക് നമുക്ക് കളർ പേപ്പ അപ്പറൊന്നും വേണ്ടല്ലോ
ആഹ്
കുറഞ്ഞ പൈസക്ക് ഞമ്മ ക്കെ എന്താക്കാം ഇതാക്കാലോ ഇനിയിപ്പൊ കൊ ഒരു രണ്ട് കളർ പേപ്പർ. ആഹ് കളർ പേപ്പർ ഒക്കെ വാങ്ങിയാണ്ടേ. ഈ ഞമ്മളൊരു പൂമ്പാ റ്റ ഉണ്ടാക്കേണ്ട അയിൽ ഒട്ടിച്ചുവെച്ചാലും മതി.
എങ്ങനെ ആഹ് എങ്ങനെ നോക്കി ഓരോരുത്തരുടെ ഇടയ്ക്ക്. ഞമ്മുക്ക് ഏതായാലും ഗ്രൂപ്പിൽ ഒന്ന് ചർച്ച ചെയ്യണം, എല്ലാർക്കും പലപല ആശയങ്ങളക്കാരം അപ്പൊ അതിനനുസരി ചെയ്യണം അതു ഏതായാലും വേഗ കൊണ്ടുപോകാൻ പറ്റൂല നമുക്ക് വേഗയെന്നാ അത് എല്ലാർക്കും ഒഴുവൊക്കെ അനുസരിച്ച് സെറ്റ് ആക്ക
ആഹ് ആഹ്
എന്നാലെ കുട്ടികൾക്കും കൂടാനൊ ഒക്കെ ഒരു ഇത് ഇണ്ടാവുള്ളൂ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന്. ഇനി പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ സ്വാതന്ത്ര്യദിനം റിപ്പബ്ലിക് ദിനം ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെത്തെ ദിവസങ്ങളിലൊക്കെ കുട്ടികളെ വിളിച്ചു കൂട്ടിണ്ട് നമുക്ക് പരിപാടിയൊക്കെ ഉണ്ടാക്കണം.
ആണ്.
ഹലോ
ആഹ് ആഹ് കേക്കുണ്ട് ഞാന് മോള്. ചോറെതിന്നുണ്ടോ അപ്പൊ. അല്ലല്ല ഓള് ചോറ് നാത്തൂന് കുട്ടിക്ക് ചോ ഭക്ഷണം കൊടുക്കണ്ടേ.
എന്താ കൊട്ക്കല് പ്പൊ ഒരു വയസ്സായിട്ടില്ലല്ലോ
ഇല്ല ഒമ്പത് മാസായിട്ടൊള്ളൂ ഭ എന്തെങ്കിലും ചോറ്ങ്ങനെ മിക്സിയിലരച്ചാണ്ട് കൊട്ക്കും അതുപോലെ തന്നെ റാഗി അത് വരകി കൊടുക്കും.
ഞാന് റാഗി മൊളപ്പിച്ചൊട് ത്തിരുന്നു ഞാന്
ഏ ഞാനും മൊളപ്പിച്ചാന് മൊളപ്പിക്കാൻ വെക്കാന് ഞമ്മള് വ് വെള്ളത്തിലിട്ട് പൊതർത്ത്യാ അഅ്പിന്നെ മൊളക്കാൻ വെച്ച് രണ്ടി സം കയ്യിമ്പോക്ക് നമ്മളെ ഞാനഅ് മ റന്നു പോകും.
ആ അഅ് നല്ല വെ യ്‌ല്ല്ലേ ടൈമില് പറ്റൊള്ളൂ ഇപ്പൊന്നും പറ്റൂല
ഒണക്ക ല്ലെ
ആ ഒണക്കി പൊട്ച്ചാമതി മിക്സില് ഞാന്ങ്ങട്ടാതില് ശർക്കരയും കൂ
ആ അത് എങ്ങനെ റാഗി എങ്ങനെ അങ്ങനെ ആ കുതിരാൻ വെ അത് ശീലേൽ പൊതിഞ്ഞു വെക്കും.
പാത്രത്ത് വച്ചാ മതി നമ്മള ഓട്ട പാത്രം ഇണ്ടല്ലോ ആഹ് അതില് വെക്കാ അപ്പൊ പിന്നെ മോളെ പൊറത്ത്ക്ക് നല്ലോണം വരും എന്നാല് രണ്ടു ദിവസൊക്കെ വെച്ചാല്
ഓട്ട പാ ഏഹ് ഓട്ട പാത്രത്തിൽ എന്തെങ്കിലും അടീല് വെ
ആഹ് തുണി വിരിക്കണ തുണി വിരിച്ചിട്ട് ഓട്ടപാത്ര വെക്കാ
ആ ഓട്ടപാത്രത്തിൽ തുണി വിരിച്ചു ആദ്യം
അതില് വെ എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം ടൈ
ആ ആ ആ തുണി
റ്റക്കാൻ പാടില്ല തുണിൽ നല്ലോണം ടൈറ്റ ആ കാതെ കെട്ടീയിട്ട് ആഹ ഇനി ഓട്ടപാത്രത്തിനോട് അങ്ങനെ അത് വെച്ചാണ്ട് ഓട്ടപാത്രം കൊണ്ട് മൂടി വെച്ചാലും മതി
ആ ആ
രണ്ടു ദിവസൊക്കെ വെക്കണം എന്നാല് നല്ലോഓണം മുള വരും ഉ പിന്നെ വേ അത്ന് വേറെരു സ്മെല്ലൊക്കെ വരും പക്ഷെ അത് പൊടിച്ചൊക്കെ കഴിഞ്ഞ് വരകുമ്പോ നല്ലൊരു സ്മെല്ല ഇന്റെ ചെറുതിന് ഞാനത് കൊറേ കൊടുത്തണ അവനെല്ല ഇഷ്ടന് അവന അങ്ങനെ റഗി കൊടുത്ത കഴ ക്കൂല ഇങ്ങനെ കൊടുത്തിട്ട് നല്ലതാണോ കഴിക്കും പിന്നെ ഞ അതില് ശർക്കര പൊടിച്ച് ചേർക്കും ചെയ്യോ ഇല്ല
പഞ്ചസാര ഒനും കുട്ടിആക്ക് കൊടുക്കാൻ പറ്റൂല്ല എന്ന് പറഞ്ഞേട്ടെ ഞാന് പനം കൽക്കണ്ടണ്ട് ഇനി കൊടു
ഉം ശർക്കരയും വലതൊന്നും ഇല്ല അപ്പൊ ഏതിലും മായം ചേർക്കാത്ത ഏതും ഇല്ല ഒന്നും കൂടി നല്ലത് ചർക്ക ർക്കരഎന്റെ അഭിപ്രായം ഞാന അതാ കൊടുത്തിന്
ഏ ആ പഞ്ചസാരക്കാലം നല്ലത് ശർക്കര തനെയ പക്ഷെ അതിനേക്കാളൊക്കെ നല്ലൊരു പനം കല് കേക്കണ്ടന്ന് പറഞ്ഞ കേട്ടു പക്ഷെ അത് നല്ല ആ അതിന് വാങ്ങാൻ നല്ല പൈസ വേണം
പനം കൽക്കണ്ടം ത്തില്ലേ ഫോണില് യൂട്യൂബ് ിലോ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കാണാം ഓരോ പേജില് ഓഫറൽുണ്ട് നോക്കെ പനം കൾക്കണ്ടേ
ആ ആഹ ഞാൻ പിന്നെ ഇവിടെ അങ്ങാടി കടന്നെ വൈദ്യ ഇരുമാരെ കടയിന്നാ വാങ്ങല് അതാവുമ്പോ നല്ല നല്ല സാധനേ കാരം എന്നൊക്കെ പറഞ്ഞ ഒക്കെ എല്ലാരും
ആഹ അതെ വൈദ്യന്മാരുടുത്ത്ുണ്ടാവും
ഉ അതാണ് ചെറിയ നൂ നൂറ് വാങ്ങണേന് തന്നെ നല്ല ഇത് വരു തങ്ക്യ വരണ്ട്
ആഹ അതെങ്ങനെ ഒരു മറ്റേ കല്ല് പോലെല്ല അത്
ആഹ കല്ല് പോലെ നല്ല നല്ല ഡയമണ്ടിന്റെ പോലെയാണ് നല്ല ഭംഗിയ കാണാനെ ആ കാപ്പി കളറ് നഞമ്മള് മറ്റേ ഒക്കണ്ടല്ലോ
ആ വെള്ള ആ തരി തരി ആ അത് പഞ്ചസാരന്നാണ് പറ പറേക്കെ
ആഹ അതും ഇതും വലിയ വ്യത്യാസല്ല ഞാനേ മൂ കറണ്ട്ിട്ടോ എന്നാ ഞാനൊന്ന് നോക്കട്ടെട്ടോ എന്ന എന്നാ ശെരി